ഹലോ
ഹലോ
കേൾക്കാവോ?
ആഹ് കേക്കാം കേക്കാം
ആഹ് എന്തിനെ കുറിച്ചാ സംസാരിക്കാൻ പോകുന്നേ?
എന്തിനെ കുറിച്ച് വേണേലും സംസാരിച്ചോ ആഹ് നതിങ്. എനിക്ക് ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഇനി നാലെണ്ണം കൂടി എങ്ങാണ്ടുണ്ട് ബാലൻസ്.
ആഹ ഓക്കെ ഉ അയ്യോ ഒരു ടോപ്പിര് കിട്ടുന്നില്ലല്ലോ സിനിമെ ആഹ് ഓക്കെ ഓക്കെ ആഹ് സിനിമയൊക്കെ കാണാ ഇഷ്ടമുള്ള ആളാണോ
അയ്യൊ അതേ ഉള്ളു ഇഷ്ടം കാണാൻ. മെയിനാ സിനിഹോളിക്ക്യാ
ഏഹ്
സിനി ഹോളിക്കാ മെയിനായിട്ട് എല്ലാം കാണും മലയാളം തമിഴ് തെലുങ്ക്, മെയിനായിട്ടും കൊറിയൻ ഇംഗ്ലീഷ്.
ഹ്മ്മ് ഹ്മ്മ് ഹ്മ്മ്
അവ്ടെ കാണാറുണ്ടോ?
മലയാളം പിന്നെ ഇംഗ്ലീഷ്. ഇംഗ്ലീഷൊന്നും വലുതായിട്ട് കാണാറില്ല മലയാളാണ് മെയിനായിട്ട് കാണുന്നത്. പണ്ടൊക്കെ തമിഴൊക്കെ കാണുവായിരുന്നു. ഇപ്പങ്ങനെ കാണാറില്ല
ഞാൻ എറങ്ങുന്ന പടമെല്ലാം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ. പിന്നെ ടെലിഗ്രാമിലങ്ങനെ ഇങ്ങനെ ക്കുന്ന കാര്യങ്ങള് അങ്ങനെ എല്ലാത്തിലും കാണാൻ വേണ്ടി കയറ്റി വെച്ച്
ഓഹ് ഫേവറേറ്റ് ഫിലിമേതാ
ഏ ഏത് ലാംഗ്വേജ് ഏതാ ഇപ്പം മറ്റേ ലെ ഇത് കണ്ടോണ്ടിരിക്കുവാ സീരിസ് ഹൗസ് ഓഫ് ഡ്രാഗൺ
മറ്റേ എന്തോന്ന് ഇല്ല വേറൊരു ഫേമസ് ഏഹ് സീരീയസുണ്ടല്ലോ ത്രീ ഏഹ് എന്തോന്ന് പേര് മറന്നോയി ഒര് മറ്റേ ആം ബ്ലൂ ഐസൊക്കൊള്ളേ
ബ്ലു ഐസൊ
ആഹ് മറ്റേ എന്തോന്നയ്ൻ്റെ പേര് ആഹ് ഒന്നുല്ല. അല്ലല്ല ആനിമേഷനല്ല
ഹ്മ്മ് ആനിമേഷനാതാണേ ഈ റ്റാറ്റാക്കോന്റെ ഐറ്റം ഇതൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ചെല ക്യാരക്ടേഴ്സ് ബ്ലൂ ഐസാ അങ്ങനത്തെയൊക്കെ
ആഹ് അതൊന്നല്ല, ഞാൻ ആനിമേഷനൊന്നും കണ്ടിട്ടില്ല അങ്ങനെ
ആഹ്
എന്റെ ഫ്രണ്ട്‌സൊക്കെ കൊറേ പേരുണ്ട് അവരൊക്കെ ഭയങ്കരെ ഇങ്ങനെ ഇതേ പോലെ ഭയങ്കര ആനിമേഷനും അതും ഇതൊക്കെ ഭയങ്കരടി റ്റായിട്ടുള്ള ഭയങ്കരായിട്ട് കാണുന്നെ
കൊണ്ടര്ണ്ട് അത് ഞങ്ങള് എല്ലാരും കൂടിയായിട്ടൊരു ഗ്രൂപ്പ് തൊടങ്ങി ഏത് പടം നല്ല പടം റിവ്യൂള്ള പടങ്ങളാണെങ്കി മാത്രം അല്ലാത്തേനൊന്നും പോയിട്ടില്ല. നല്ല റിവ്യൂള്ള പടങ്ങളൊക്കെ ആണെങ്കി അത്യാവിശ്യം എല്ലാരൂടിയായിട്ട് ഒരുമിച്ച് പടം കാണാൻ പോവും.
ഹ്മ്മ്
ഏതാ ലാസ്റ്റ് കണ്ട പടേതാ തിയേറ്ററില്?
ഞാനോ, ഏഹ് ദൃശ്യം.
ദൃശ്യം ത്രീയാ
ആഹ് അതെ പിന്നെ ഇഷ്ട്ടപ്പെട്ടെ ദൃശ്യഷ്ട്ടപ്പെട്ടോ
ദൃശ്യം വലുതായിട്ട് ഇഷ്ട്ടപ്പെട്ടില്ല. അങ്ങനെ ടൂവിൻ വണ്ണിന്റെയൊന്നും അത്രേം പോര എനിക്കങ്ങോട്ട് വർക്കായില്ല
ഹ്മ്മ് ഹ്മ്മ് മറ്റേ ഇഷ്ട്ട, ബാലനോ?
ബാലൻന്ന് പർഞ്ഞൊരു പടം എറങ്ങീട്ട്ണ്ടല്ലോ, ഇപ്പൊ ചിദംബരത്തിൻ്റെ.
കണ്ടില്ല, കണ്ടില്ല.
ഉം അത് സൂപ്പറ് പടാ. ക്ലാസിക് പടാ.
ആഹ്. ഇഷ്ട മലയാളത്തില ക്കിഷ്ടപ്പെട്ട നടനൊക്കാരാ?
മലയാളത്തില് മമ്മൂട്ടിയും, നിവിൻ പോളിയും.
മമ്മൂട്ടി. വൈ മോഹൻലാൽ
ഇഷ്ടാണ്. പക്ഷേ, മോഹൻലാല് അഹ് അങ്ങനൊന്നൂല്ല. മമ്മൂട്ടിയൊക്കെപ്പ അന്ന് തൊട്ട് കണ്ട പടം കാണും. ഇഷ്ടാണ് ഫാൻസ് ക്ലബ് അങ്ങനെ അങ്ങനത്തെ ഒരാ രീതീല് പോയോണ്ട് മമ്മൂട്ടിയെടുത്ത്. അപ്പം മോലാലിനെ ഇഷ്ടവല്ലാ ന്നല്ല. ന്നാലും,
ഉം പക്ഷെ അം മമ്മൂട്ടി അല്ലെ, ശെ എന്തോന്ന് അ മോഹൻലാലല്ലേ കൊറേ കൂടെ മിക എന്താ അഭിനയൊക്കെ കൊറച്ച് കൂടെ, ഒരുപാട് നല്ല സിനിമകളൊക്കെ ഇങ്ങനെ ഒള്ളത്. ഒരു വെറൈറ്റി ആയിട്ടുളേള.
വെറൈറ്റി ആയിട്ടെയ്യ്ണ് മമ്മൂട്ടിയല്ലേ മമ്മൂട്ടിയല്ലേ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണത്. മോഹൻലാലിപ്പൊ ഈ അടുത്തിടെയായിട്ട് എല്ലാം ഏകദേശം ഒരേപോലെ,
ഇപ്പഴത്തെ കൊള്ളൂല്ല. പക്ഷെ പണ്ടതെക്കെ നല്ലേല്ലേ?
മുമ്പത്തെ അത് ഓക്കെ. മുമ്പത്തെ കിലിക്കവും കാര്യങ്ങളും അങ്ങനെ, സാനങ്ങളും പടങ്ങള് ചിത്രം,
ആ അതൊക്കെ നല്ല അതൊക്കെ വെച്ചോമ്പോ പക്ഷേ ഇപ്പാ അത്ര പോരാ. മോഹൻലാലിനെ
വെറല്ല. ഇപ്പം മമ്മൂട്ടിയല്ലേ വെറൈറ്റി ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്ത്, നൂറ് കോടീം, കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും, വെറൈറ്റി ചൂസ് ചെയ്യ ക്ക
ഉം ഉം.
ഉം. ഇന്ന് നടി മലയാളത്തില. മലയാളത്തി ല് ഇഷ്ടപ്പെട്ട നടിന്ന് അങ്ങനെ എടുത്തു പറയാൻ, നമിതാ പ്രമോദിനെ ഭയങ്കര ഇഷ്ട്ടമാണ്.
ഉം.
അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നും അല്ല. വെറുതെ, നമ്മിതാ പ്രമോദിനെ അല്ലാതെ കരക്ടേഴസ് അങ്ങനെ ഇല്ലല്ലോ. ലേഡീസ് സൂപ്പർ സ്റ്റാർസ്ന്ന് പറയൻ അങ്ങനെ.
ഉം.
ഇപ്പം പിന്നെ നമിതാ, അനേശ്വര അവരെക്കെ. അവരോട് ഒന്നും താല്പര്യില്ല.
ഉം ഉം.
അവിടെ ആരാ ഏറ്റവും കൂടുതൽ ഇഷ്ടം നടൻ?
ഇപ്പം മോഹൻലാലോ മമ്മൂട്ടിയന്ന് ചോയ്ച്ചാ മോഹൻലാലന്ന് പറയും. ഏഹ് പഴയ പണ്ടത്തെ. പക്ഷെ അല്ലാതെ നസ്ലിൻ ഇപ്പോഴത്തേക്കെ കുറച്ച് യൂത്ത്
ഓഹ്. നെസ്ലിൻ നല്ല നടനാ.
അങ്ങനെയല്ല. ഇഷ്ടാ കൊഴപ്പില്ല.
ഉം.
പിന്നെ നടി എങ്ങനെ ആര വലിയതായിട്ട് ഇഷ്ടന്നുമല്ല. പിന്നെ പണ്ടത്തെക്കെ നോക്കുമ്പോ ഉറുവശി അങ്ങനെയൊക്കെ,
ഉം ഉർവശി ഉർവശി, സവ്യതാസുനില് അവര് ആ ഒര്,
ഉം.
പിന്നെ സായിപ്പല്ലവിയെ ഇഷ്ട
സായിപ്പലവി ആഹ് ഇഷ്ട്ടായിരുന്നു മറ്റെയ്ല് അ പട
അ തെന്ത്
ആഹ് അതിലെ ക്യാരക്ടർ കൊള്ളത്തില്ല എനിക്കിഷ്ടല്ലായിര്ന്നു. പ്രേമവും മറ്റേ ദുൽഖറിനോട് ഒരു പടണ്ടല്ലോ
ഉം ഉം എനിക്ക് അഭിനയൊല്ല എനിക്ക് അവരെ അല്ലാതെ എന്തോ ഇഷ്ട
ആഹ് അല്ലാതെ ഞാൻ അഭിനയത്തിന്റെ കാര്യം പർഞ്ഞെ അല്ല അല്ലാതെ നമുക്കർഞ്ഞൂടല്ലോ ആരേം പറ്റി.
എങ്കിലും അല്ലാതെ ഒരിഷ്ടാണ് എന്തോ ഒര്
ഉം തമിഴില്ലാ രാ?
തമിഴില്ലോ ഏഹ് തമിഴില് നിനക്കരാ?
എനിക്ക് വിജയ്
ഔ നടന്മാരേ ല് എനിക്ക് സൂര്യേ ഷ്ട സൂര്യേ ഷ്ടോ ട്ട പക്ഷെ വിജയി മറ്റെ ഫ എന്താ സി എം ഒക്കായോണ്ട് പ്പക്കര അയാളെഷ്ടാണ്.
നടിയാരാ?
നടി ഹം തൃഷ്യ ഇഷ്ട പിന്നെ എല്ല പെണ്ണുണ്ടല്ലോ എല്ലോല് ആ സിനിമയുടെ പേരെന്തായിരുന്നു അയ്യോ മറ്റേല്ല ബാബൂസ് ഭയ്യോ എന്തോന്ന് വെള്ളയൊക്കെയിട്ട് എന്തൊരു വെള്ള സാരിയൊക്കെ ഉടുക്കുന്നേ അല്ലല്ലല്ല ആ മമ്മൂസ് അല്ല ആലിയ ഭട്ട് ആലിയ ഭട്ട്
ആലിയ ഭട്ടയ്ന് തമിഴല്ലല്ലോ ഹിന്ദിയല്ലേ
ആഹ് ഹിഡ്ലിയാണ് ആറെ ആഹ് അതേ
ആ
വേറെ
തമിഴില് വേറെ ആ സിനിമ അത്ര വശമില്ലല്ലേ
ഉം
എനിക്ക് അത്ര വശമുള്ളത് സിനിമയേ ഉള്ളു ഇതിനകത്ത് വേറൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചിരിക്കാൻ പറ്റിയ സിനിമയേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്
ഉം
ഉം
പിന്നെ ഇപ്പ എ എങ്ങൻത്തെ ഫിലിമാ ഇഷ്ടം? ആക്ഷൻ ഫിലിം ആണോ അതോ,
ആക്ഷനാ ഇഷ്ടം.
ആം
ആക്ഷനാ മെയിനായിട്ട് കാണുന്നത് ഇംഗ്ലീഷ് പടം മെയിനായിയിട്ട് കാണുന്നത് ആക്ഷൻ ഫിലിംസിന് വേണ്ടിയാ.
ഉം
ഇംഗ്ലീഷ് ആയാലും ഇപ്പം കൊറേ എണ്ണട്ടുണ്ട് ഇഷ്ടം പോലെ ആക്ഷൻ ഇപ്പൊ ഒരു സീരീസ് എറങ്ങി ഈച്ചി വല്ലസൻ കണ്ടിട്ടുണ്ടോ
ഇങ്ങള് കൊറിയർ ഫാൻസ് അല്ലേ
ആണ് കൊറിയൻ നൈസാ ഇപ്പൊ വന്ന് വരുന്ന പടങ്ങളെല്ലാം കൊറിയൻ നല്ല പടങ്ങളാ
എനിക്ക് സീരീസ് കാണുമ്പോ അങ്ങ് എനിക്ക് അത്രയും കണ്ടിരിക്കാനുള്ള ക്ഷമയില്ല ഞാൻ കൊറെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പക്ഷെ എനിക്കങ്ങ് ബോറടിക്കും ഒരു ഒരേ ഒരിത് കഴിയുമ്പം പിന്നെ ഒന്നിച്ചങ്ങ് തീർന്നപ്പോ സിനിമയൊക്കെ ആകുമ്പോ ഒന്നിച്ചങ്ങ് തീരുമ്പം ഒരിതുണ്ട് പക്ഷെ ഞാൻ സീരീസ്
ചെയ്യാത്തോണ്ടാ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോ ശരിയാവും അനിമേഷൻ കണ്ടാ അന്നേരം എന്താ പറയാ ആനിമേഷനൊക്കെ കിടിലം അല്ലേ ഗെയിം ഓഫ് ത്രോൺസ് ഉണ്ട് അത് കഴിഞ്ഞ് ഹൗ ടു ട്രെയിൻ ഡ്രാഗൻ ഉണ്ട് അത് കഴിഞ്ഞുള്ളതാണ്
ആ ഈ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടൂന്ന് രണ്ട്‌ മൂന്ന് എപ്പിസോഡൊക്കെ അത്രയേ കണ്ടുള്ളൂ പക്ഷെ അപ്പഴത്തേക്ക് എനിക്കങ്ങ് ബോറടിക്കും അത്ര ഇങ്ങനെ
ആദ്യത്തെയൊക്കെ ബോറാ അതൊക്കെ കണ്ട്‌ വന്നാ വേറെ ലെവല് സാധനങ്ങളാ അതെല്ലാം
ഉം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നിന്നെപ്പോലാ അവൻ ഫുൾ ടേം ഇതേപോലെ അവൻ ഇങ്ങനിരുന്ന് പറയുന്ന കേക്കണം
ഉം ആണ് ഏ അത്യാവശ്യം എല്ലാരും ഈ കോവിഡ് ടൈം തൊട്ട് എല്ലാരും സീരീസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അന്നേരം തൊട്ടാണ് സീരീസ് ഫോളോ ചെയ്ത് തുടങ്ങിയത് അപ്പം നിർത്തിയ അപ്പം നിറുത്തിയാലോ ഏ
ആഹ് ഓക്കെ ഓക്കെ നിർത്തിക്കോ ശരി ശരി ശരി നിർത്തിക്കോ
ഓക്കെ ഓക്കെ